കേക്ക്‌ണ്ടോ ഹെലോ
ഹലോ ആ അതെഎന്താണ്പരുപാടി
ഞാന് ഇവടെ ഞ്ഞാ ഫ്രീകിട്ടിയപ്പോ ഒന്ന് വിളിച്ചാണ്.
അതെലേ ഞാൻച്ച ഞാവിടെങ്ങനെ വീ ട്ടിലിങ്ങനെരിക്ക അപ്പവടെപാമ്പിനെകണ്ടു പാമ്പിനെഓട്ച് ക്കാൻ വാണ്ടിങ്ങനെ നിക്കര്ന്ന് ഭയങ്കരെ പാമ്പ്ശല്യണ് എന്താണ് കാരണംമനസ്സിലാണ്ല്ല ഞ്ഞിപ്പോ ഈഒര് സ കാലത്തിന്റെ പ്രശ്നാണോ അല്ലെയ് മയക്കാലായോ ണ്ടാണോ ഒന്നുംഅറീല ഭയങ്കര ബുദ്ധിമുട്ടാ അത്പാമ്പൾച്ച എല്ലോടുത്തുണ്ട്പ്പത് ഞമ്മളെ വീ ട്ട്ന് ഉള്ളിലുണ്ട് പിന്നെപ്പേ കഴിഞ്ഞ ദിവസന്റെ ആയൽവാസിന്റെ വീ ട്ട്ന്ന്പിടിച്ച് എല്ലോട്ത്തും പാമ്പാളാണ് അതിപ്പോ ചെലപാമ്പ് വിഷല്ലാത്ത പാമ്പുളുണ്ട് ന്ന് വെച്ച പലപ്പോയും ഞാന് മൂർക്കപാമ്പ്പോലുള്ള അങ്ങൻത്തെ പാമ്പുകൾ മാരകമായ പാമ്പുകളൊക്കെ ഞാൻകാണണ്ട്. ഇപ്പ ഇതിപ്പൊരു വല്യ പൊതുശല്യയിക്കാണ്ട് നാട്ടില് ഞങ്ങളുടെ നാട്ടിൽ രീതിൽ ഭയങ്കര മാറിയിട്ടുണ്ട് എന്നുള്ളതാ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ മനസ്സിലാക്കന്ന് വെച്ചാല് അത് ഒന്നാമത് അവരുടെ പ്രകൃതിയിലെന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചത് കാരണത്താലായിരിക്കും അവര് നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങി വരുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ തണുപ്പ് കാലായി കഴിഞ്ഞാല് അവര് ചൂട് കായാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകളിലേക്ക് അല്ലെങ്കി നമ്മുടെ വീട്ടിന്റെ അകത്തേക്കൊക്കെ വരും പലപ്പോഴും അവര് നമ്മടെ ചെരുപ്പിന്റെ ഉള്ളില് ഷൂവിന്റെ ഉള്ളിലൊക്കായിട്ട് അവര് ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥകളൊക്കെണ്ട് പിന്നെ നമ്മളെ വാഹനങ്ങളുടെ ഉള്ളിലൊക്കെ അതൊക്കെ വലിയ രീതിയിൽ അപകടം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിക്കണം അല്ലായെങ്കില് വലിയ രീതിയിൽ അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടംകൂടിയാണ് ഇത്തരംകാര്യങ്ങള് പല പാമ്പുകളും നമുക്കറിയാം നമ്മുടെ നാട്ടിലെന്നെ പല പാമ്പുകൾ വെള്ളത്തിൽ ജീവിക്കുന്നവയുണ്ട് കരയിൽ ജീവിക്കുന്ന പല പാമ്പുകളുണ്ട് ചിലത് വിഷമുള്ള പാമ്പുകളുണ്ട് ചിലത് വിഷമില്ല ല്ലാത്ത രീതി ഇപ്പ സാധാ ഒരു പാമ്പുകളായിട്ടും ജീവിക്കുന്ന പല പാമ്പുകളുണ്ട് ഇപ്പമ്മക്കറിയ പെരുമ്പാമ്പിനെ പോലുള്ള വലിയ വലിയ പാമ്പുകളുണ്ട് രാജവെമ്പാല മൂർക്കൻപാമ്പ് അണലി അങ്ങനെ വിഷമുള്ള ഒരുപാട് ഇനം ത്ത്പ്പെട്ടാ പാമ്പുകളക്കെണ്ട് പിന്നെ ഇത് ഭയങ്ക ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസെൻ്റെ വീട്ടിലൊരുപാട് കോഴിക്കളെ അടക്കം ഇത് തിന്ന് കൊ കൊന്നു തിന്നിട്ടുണ്ട് ഈ പെരുമ്പാമ്പ് അപ്പൊ ഇതൊക്കേണ് ഭയങ്കര പെസ നമ്മളെന്തേലും കാര്യം വീട്ടില് വളർത്താണെങ്കിൽ അത് കുറച്ച് കഴിയമ്പത്തിനും പാമ്പുകൾ എന്നിട്ട് അതിനെ വീങ്ങികൊണ്ടുപോവാ അത് ഇത് എത്ര നോക്കിട്ടു അങ്കട് മാറണില്ല അപ്പൊ ഞാന- ഈ ഒരു അടുത്തായി ഒരു വിഷയത്തില് ആണെങ്കില് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറോട് വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് പാമ്പു ശല്യണ്ട് അപ്പൊ അവര് എന്തേലൊക്കെ നടപടി എടുക്കാന്ന് പറഞ്ഞിക്കാണ് അപ്പ എന്തെലൊക്കെ ഉണ്ടാവുന്ന് പ്രതീക്ഷിക്കാണ് അപ്പൊ നിങ്ങളോട് നിങ്ങളവിടെ എന്തേ രീതില്ങ്ങനെ ഒരു പാമ്പുശല്യം എന്തേലൊക്കെ രീതിയിൽ അവിടെ ഉണ്ടാവൽണ്ടോ എന്താണ് അവസ്ഥ അവിടെ
അതെ അതെ ഇവിടെ പാമ്പുശല്യം ഇല്ലാന്ന് പറയത്തില്ല പക്ഷെ കുറവാ ഈ ഈ ഒരു സ്ഥത്ത് പാമ്പിന്റെശല്യം ഒരുപാട് കുറവായിരിക്കാണ് ഇന്ന് അതിന്ള്ള പ്രധാനകാരണം ഇപ്പയ്ത്തെ കാലാവസ്ഥ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല മറ്റൊരു പ്രശ്നം മറ്റൊരു മെച്ചപ്പെട്ട കാര്യം തീരദേശ മേഖല ആയതുകൊണ്ട്തന്നെ പാമ്പുകളുടെ ശല്യം വളരെയികംകുറവ കാടുകള് അങ്ങനെയുള്ള ഏ കാടുകളെ പുല്ലു പിടിച്ച് കെടക്കുന്ന സ്ഥലങ്ങള് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുംതന്നെ ഇല്ലാത്തതിനാൽതന്നെ പാമ്പുകളുടെ ശല്യം കുറവാണ് എന്നിരുന്നാലും ഞാൻ മിനിഞാന് രണ്ടു ദിവസം മുമ്പാണ് ഒരു പാമ്പ് മാവുമ്മെ കേറ്ന്നത് കണ്ട് പാമ്പ് കേറി പോണത് കണ്ടത് പിന്ന വണ്ണള്ളൊര് പാമ്പെര്ന്നു പിന്ന ശരിക്ക് കാണാൻ പറ്റ- പിന്നെ കണ്ട്ട്ടൂല്ല. പ്പോ ഇതിനെ കുറ്ച്ച് പറയാണെങ്കില് പ്രധാനമായിട്ടുള്ള കാരണങ്ങള് ഈ ചൂട് കൂടുക അതേപോലെ തന്നെ ഏഹ് തണുപ്പ് കൂടുക. ഈ പാമ്പിന് അധികം ചൂടൊന്നും പറ്റിലലൊ അപ്പൊ അ മഴ നിന്നാ പുറത്ത് വരും അത് ചൂട് കൊറവ്ള്ള വീട്ടിന്റെ ഉള്ളില് അല്ലെങ്കില് മറ്റ് വെള്ളമുള്ള സ്ഥലത്ത് ഒപ്പത്തിന് പോകും ഇതിന് മളത്തിനുള്ളിൽ നിക്കാൻ പറ്റുന്നില്ല സഹ്യമായ ചൂടായതുകൊണ്ട് തന്നെ പക്ഷെ പാമ്പ പലരും ഭയത്തോടെയാണ് കാണുന്നത് വീടുകളിലും പരിസരങ്ങളിലും പാമ്പുകളെ കാണുമ്പോൾ അവര് ശല്യമാണെന്ന് പലർക്കും തോന്നാറുണ്ട് വിഷ പാമ്പുകള്ടെ കടിയേറ്റാൽ ജീവന് അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാലാണ് ആളുകള് പേടിച്ച് പോവ്ന്നത് പഷെ എല്ലാ പാമ്പ്കളും വിഷമില്ല പക്ഷെ എന്നാല് കൂടുതല് പാമ്പും വെഷമുണ്ട് അതുകൊണ്ട് ഏതാണ് വിഷമുള്ളത് ഏതാണ് വിഷമില്ലാത്തത് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പേടിയാണ് കാടുകള് വഴലുകള് അതേപോലെ ഇങ്ങനെള്ള സ്ഥലങ്ങളിലൊക്ക ആണല്ലൊ ഈ പാമ്പ്കള് കൂട്തലായിട്ട്ള്ളത് കാര്ണം ന്റെ ആവാസ വ്യവസ്ഥ തന്നെ ചുത്തിപ്പറ്റി നിത്തുന്നത് ഈ കാടുകളും വയലുകളള്ള സ്ഥലത്തൂടെയാണ്. സ്ഥലങ്ങളൊക്ക നശിപ്പിക്കപ്പെടുന്നതോടുകൂടെ ആളുകൾ എന്തേയ്യും മനഷ്യവാസമുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് നമുക്കറിയ കഴിഞ്ഞാ ഒര് ഈ കേരളത്തിലൊര് ചൂട് സമയം ഇണ്ടായിര്ന്നല്ലൊ കൊറ്ച്ച് കാലം ഈ മഴയൊക്ക വരുന്നതിന് മുമ്പ് ഒരു ചൂട് കാലം ഉണ്ടായിരുന്നു ആഹ് കാലത്ത് ഒരുപാട് പേര് പാമ്പ് കടിയേറ്റ് മരിക്കുക പോലും ചെയ്ണ്ട് എത്രയോ തവണ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പാമ്പ്നെ കണ്ടെത്തിയ സംഭവങ്ങളൊക്കെ നമ്മള് മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് വീട് ചൂണ്ടുകാലത്ത് മാത്രല്ല മഴക്കാലത്തും കാണുന്നു എന്നാൽ എല്ലാം പാമ്പുകൾ അപകട അപകട കാര്യ വിഷയല്ലാത്തത് ഏത. പക്ഷേ ഏതാണ് വിഷയള്ളത്. ഏതാണ വിഷമില്ലാത്തത് നമുക്ക് തിരിറിയൻ കഴിയാത്തതോണ്ട്, വേടിക്കുകയും അതിനെ ആട്ടി ഓടിക്കും അല്ലെങ്കിൽ അതിനാൽ പാമ്പുകളെ വെറും ശല്യമായി മാത്രം കാണാതെ.. പ്രകൃതിയുടെ ഭാഗമാണ് അവര് പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തു ചെയുന്ന അറിയാം പാമ്പുകള് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതെന്നെ ഈ ഭൂമിയില്ള്ള വിഷയങ്ങള് അതെല്ലാം തന്നെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി എവിടെയൊക്ക വിഷയങ്ങളുണ്ടൊ ആഹ് വിഷയങ്ങളെല്ലാം തന്നെ പമ്പൂറ്റിയെടുക്കുകയും നമ്മുടെ ഈ ഏഹ് സുന്ദരമായി നിലനിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് നമ്മളെ ബാധിക്കുന്ന സമയത്ത് തോന്നും പിന്നെ എങ്ങനെയൊക്കെ ഇത് പ്രതിരോധിക്കാം
അതെ നിങ്ങള് പറഞ്ഞ ചോദ്യം ശെരി എങ്ങനെ പ്രതിരോധിക്കാന്ന്ള്ള ഞാൻ മനസ്സിലാക്ക്ന്നെ പലപ്പോഴും ഇപ്പ ഞമ്മള് ഞമ്മക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ച്ചാല് ഇതിനെ കൃത്യമായി പ്രതിരോധിക്ക ക്കാള്ളൊരു അറിവില്ലാതെ പോയിന്ന്ള്ളതാ പന, നമ്മക്ക് നമ്മളെ ചുറ്റുപാട് തിന് ഏറ്റവും കാര്യം സരി.... ത്തരം നമ്മളെ നാട്ടുകളി തിന് പ ഈ ബോധവൽക്കരണ ക്ലാസ്സ്കള് പരമാവതി ഏഹ് സംഘടിപ്പിക്കണം ഇത്തരം പാമ്പുകൾല് വിഷയത്തില് ഒരുപാട് അറിയപ്പെട്ട ഒരുപാട് ആള്കള്ണ്ടാവും ഇത്തരം ആള്കളെ കൂടുതല് നാട്ടിലും നമ്മുടെ പഞ്ചായത്ത്കൾലൊക്കായിട്ടെ പാമ്പ് കടിയേറ്റ ചിയ്യേണ്ട ചികിത്സകള് ബന്ധപ്പെട്ട കാര്യങ്ങള് അറിവ്കള് പറഞ്ഞു കൊട്ക്കണ ന്നർഞ അപ്പൊ ഞാൻ മനസ്സിലാക്ക്ന്ന ഏറ്റവും മികച്ച ആദ്യച്ചാല് കടിയേറ്റ ഭാഗം ഇപ എവിടെയാണോ കടിയേറ്റ ആഹ് ഭാഗത്ത് കൃത്യമായ രീതിയിലത് മുകളിലേക്ക് കെ കെട്ടി വെക്കുന്ന രീതി അഥവാ എന്തേലൊക ഏഹ് രീതി കെട്ടിവെക്ക എന്നുള്ള കാര്യം ചിയ്യരുത് ഒരിക്കലും അത് ഭയങ്കര രീതില് ഞമ്മക്ക് കൂടുതല് ദോഷകരമാവാണ് ചിയ്യ്ന്നത് പിന്നെ ഞമ്മക്കൊര് ഒരിക്കല് ഒരാൾ നമ്മൾ ഒരിക്കലും ആഹ് ഒര് വിഷംണ്ടാവും ഈ ചെല പാമ്പ്കള് കട്ച്ചാല് ആഹ് വിഷം ഒരിക്ക ഒരിക്കലും വായ കൊണ്ട് വലിച്ചെട്ക്കാനും ശ്രമിക്കരുത് കാര്ണം അതൊക്കെ വലിയ രീതിയില് പ്രയാസം ആഹ് ഒര് വ്യക്തി പാമ്പ് കടിയേറ്റ വ്യക്തിയെ സംബന്ധിച്ച് ഇണ്ടാവുന്നതാണ് പിന്നെപ്പൊ ഞമ്മക്കൊരു ഞമ്മ്ളെ നാട്ടില് പല രീതിയില് ഇപ്പൊ നാട്ടു വൈദ്യങ്ങള് മ മത്രവാദങ്ങള് തൊടങ്ങി ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ പ്രചാർണത്തിലുണ്ട് ഇത്തരം ഒരിക്കലും കാര്യങ്ങള് ഒരിക്കലും ഈ പാമ്പ് കടിയേറ്റ ചിയ്യരുത് കാര്ണം അതുകൊണ്ടൊന്നും ഒരിക്കലും ഇണ്ട ഒരിക്കലും ഇത് മാറാൻ പോകുന്നില്ല വിഷം മാറാന് അപ്പൊ കൃത്യമായ രീതിയില്ള്ള ഒരുപാട് ഞമ്മളെ ഡോക്ട്റ് നമ്മള് നാ മ ഒരുപാട് ഡോക്ട്റ് ഇണ്ടാവും ആഹ് ഡോക്ട്റ്ടെ അടുത്ത് പോയിട്ട് ചികിത്സ ചേര്ണം ന്ന്ള്ളാണ് പിന്നെ ഞാൻ മനസിലാക്കുന്ന കാര്യം ശെരി ഇത്തരം പോകുമ്പോൾ നമ്മൾ ആദ്യം പാ പാമ്പ് കടിയേറ്റ മനസ്സിലാക്കണ്ടത് ഏ ഏത് ഏത് പാമ്പാണ് കടിച്ചത് അതിനെ പറ്റി കൃ കൃത്യമായിട്ടൊരു അറിവ് നമ്മളെന്താണ് ഇത് അവരിലേക്ക് പറഞ്ഞു കൊടുക്കണം ഡോക്ടർമാരുട് എന്നാൽ ആ ഡോക്ടർക്ക് കൃത്യമായ രീതിയിലുള്ള ചികിത്സ നമുക്ക് തിരിച്ച് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കാരണം ചെലപ്പോ നമ്മളെ കടിച്ച ചെലപ്പോം മൂർക്കം പാമ്പരിക്കാം ക്ഷെ ഡോക്ടറെ എല്ലാ പ്പ വിചാരിക്കു അഹ് വെറും നമ്മളെ ചേരെ ചാരിക്കു അങ്ങനെ അത്തരം രീതീല് പ്രയാസണ്ടാവും അപ്പോ കൃ ത്യമായ് പാമ്പ് ഏത കടിച്ചത് ന്ന്ള്ള വിവരണം നമ്മള് കൃത്യമായിട്ട് ഡോക്ടറെ അല്ലെയ് നമ്മളെ നോക്കുന്ന ചികിത്സിക്കുന്ന ആളോട് പറയണം എന്നാൽ മാത്രമാണ് നമുക്ക് കൃത്യമായ രീതിയിലുള്ള ചികിത്സ ലഭിക്കാനുള്ളത പിന്നെ ഇപ്പ ഇന്ന് നമുക്ക് അത് ഇന്നിപ്പോ ഒരുപാട് സൗകര്യങ്ങളുണ്ടെയൊ നമ്മളെ ആശുപത്രിയിൽ പോലും നമുക്ക് ആവശ്യമായ ഒരുപാട് വിഷവിരുദ്ധ മരുന്നുകൾണ്ട് അത് ആന്റിപനം പോലുള്ള മരുന്നുകളുണ്ട്. അഥവാ ഇത്തരം രീതിയിൽ ഇന്ന് പാമ്പ് കെടിയേറ്റ് കഴിഞ്ഞാല് കൃത്യമായിട്ട് നമ്മള് പെട്ടെന്ന് അന്നെ അത് ഒര്പാട് വൈകിപ്പിക്കാൻ പാടില്ല നമ്മള് കൃത്യമായ രീതിയില് വളരെ പെട്ടെന്ന് തന്നെ അയ് ആശുപത്രികളിൽ പോയിട്ട് അവരോട് കൃത്യമായ രീതിയില് ഇതിനെ പറ്റി സൂചിപ്പിക്കണം എന്നിട്ട് വളരെ പെട്ടെന്ന് അന്നെ ഇതിന് ആവശ്യമുള്ള ചികിത്സകൾ നമ്മൾ എടുത്ത് കഴി-ഞ്ഞാലാണ് മ്മക്ക് കൃത്യമായ രീതിയില് എന്തേലൊക്കൊരു ഉപകാരം കിട്ടുള്ളൂ അല്ലായെങ്കില് ഒരു മ ഭയങ്കര രീതിയിലുള്ള പ്രയാസം നമുക്ക് ഇതുകൊണ്ട ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലുള്ളത്. പിന്നേ വെച്ചാല് യൊരിക്കലും ആ പാമ്പുകടിയേറ്റ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലു പേടിപ്പെടുത്ത നിഅധുവ ഏ എന്തേലൊക്കെ ഏ ഒരു കാര്യണ്ടാവുമ്പൊ ഓനൊരിക്കലും പേടിപ്പെടുത്താൻ പാടില്ല. അപ്പൊ ഓലോട് പറയാ ഏം ഇത് ഇ ഇങ്ങൾ ന്നത് അവൻ യമ്മളെ യമ്മളെ സംബന്ധിച്ചിട്ടും ഏറ്റവും അനിവാര്യ കാര്യവാണ്. കാര്യം അവന് പേടിക്കും തോറും അവന്റെ ആ ഒരു അതിന്റെ ആ വിശ ത്തിന്റെ വീര്യം വീണ്ടും വീണ്ടും കൂടുക എന്നുള്ളതാണ് ഇതില് സംഭവിക്കുന്നത്. കാരണം എന്നുച്ചല് നമുക്ക് ഇത്തരം രീതീല് പ്പോ ഇ ഓന ഓൻക്ക് ഇക്കുടി ധൈര്യം കൊടുക്ക ഒന്നും പറ്റിയിട്ടില്ല്യാ അത് പെട്ടെന്ന് മാറിക്കോളും അങ്ങൻത്തെ രീതിയിലൊക്കെ ധൈര്യം കൊടുക്ക അല്ലഎങ്കില് അവൻ്റൊരു മാനസികമായി ത്തം തളരുകയാണെങ്കില് ആ വെഷം അവന്റെ ഉള്ളില് വളരെ പെട്ടെന്നെന്നെ എത്തിച്ചേരാനും അത് വലിയ രീതിലുള്ള പ്രയാസം ണ്ടാക്കാനൊക്കൊരു കാരണമാവുന്ന്ള്ളതാണ് ഇന്നിപ്പോ വച്ചാല് പ ഇന്നിപ്പൊ ഞം ഞാൻ മസ്സിലാക്കുന്ന സർക്കാർന്ന രീതിൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്ക്കരിക്കണം. ഈ പാമ്പുകളെ സംരക്ഷിക്കാണ് പ്പ വച്ചാല് നമ്മള് പൊതുവെ ചെയ്യാർ ച്ചല് എവിടെന്ന് പാമ്പിന് പിടിച്ചു കഴിഞ്ഞാല് അവയെ പിടിച്ചിട്ട് വീണ്ടും കാട്ടില് നിക്ഷേപിക്കും- എന്നാ പിന്നീട് ഒരു ഘട്ടം വരുമ്പോ ആ പാമ്പുകള് വീട്ടും നാട്ടിലറങ്ങി വരാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരം പാമ്പുകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കിയിട്ട്. അവിടെ മാത്രം അവരെ നിക്ഷേപിക്കുന്ന രീതിയൊക്കെ സർ ക്കാറ് കൊണ്ടുവരാന്ന്ണ്ടെയ്ല് വലിയ രീതിയിലുള്ള മാറ്റങ്ങള് കൊണ്ടുവരാ മ്മക്ക് പറ്റുന്ന്ള്ള അല്ല എങ്കിൽ അവര് പിന്നീടും പിന്നെയും നമ്മുടെ നാട്ടിൽ ഒരു ഒരുപാട് അപകടങ്ങൾ സൃഷ്ടിക്കും ന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ നിങ്ങളോട് ചോദിക്കാണ്ന്ന് ണ്ടേല്? ങ്ങൾ ങ്ങക്ക് എന്ത് രീതിയില ഇത്തരം ചികിത്സ രീതികൾ അറിയോ ഇത്രം പാമ്പ് കടിയായിറ്റാ ചെയ്യേണ്ടെ? രീതിയിലുള്ള എന്തെങ്കിലൊക്കെ ചികിത്സകള് അറിയുന്നുണ്ടോ ങ്ങക്ക്?
ആ ചികിത്സയെ കുറിച്ച് ചോയ്ച്ചപ്പഴാണ് നിങ്ങള് പറഞ്ഞ നേർത്തെ പർഞ്ഞ ഏ വാചകം ഞാൻ ഓർത്തു പോണത് ഈ പാമ്പ് കടിയേറ്റ് ഴിഞ്ഞാല് ആ പ കടിച്ച പാമ്പ് ഏതാണെന്നുള്ളത്- ഹ് ഏഹ് നമ്മള് മനസ്സിലാക്കണ്ടത് വളരെ അത്യാവശ്യാണ് ഇല്ലെങ്കിൽ അല്ലാതെ മ്മളെ കടിച്ച പാമ്പ് ഏതാണോ മുർക്കനാണോ അല്ലെ യാണോ? റ്റേതങ്കില് പാമ്പാണെന്നറിയാതെ മ്മള് പോയിട്ടുണ്ടെങ്കില് ഏഹ് ഹോസ്പിറ്റല്ല് ആശുപത്രികളിലൊക്കെ ങ്ങള് പോയിട്ടുണ്ടെങ്കില് സാധാരണയവര് ചെയ്യുന്നത് ഏ എല്ലാ ഏ വിഷത്തിനുമുള്ള ശെന്നങ്കില് സാധാർണയായി കൊടുക്കാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന ഒരു വീര്യം കൊറഞ്ഞൊരു മരുന്നായിരിക്കും ആന്റിവനമായിരിക്കും അവര് നമുക്ക് തരിക. പക്ഷെ അതുകൊണ്ട് കുറച്ച സമയത്തേക്ക് പിടിച്ചു നിക്കാമെന്നല്ലാതെ പൂർണ്ണമായും അതൊഴിവാക്കാൻ നമുക്ക് സാധിക്കൂല അതുകൊണ്ട് തന്നെ ആ കടിച്ച പാമ്പ് ഏതാണെന്നുള്ളത് വളരെ ഏ ഏ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അനിവാരികത നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കി അവര് ഏതെങ്കിലും ഏതെങ്കിലൊരു വി ഏഹ് വെ ഈഹ് ആന്റി വനമല്ലാം അവര് സാധാരണ എല്ലാത്തിനും കൊടു ഒരാന്റിവനമായി കൊടുക്ക ഇത് ഒരു പ്രശ്നമാണ്. ഏഹ് സാധാരണ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യുന്നത് ഒന്നെങ്കിൽ അവിടുന്ന് ഓടാൻ ശ്രമി അല്ലെങ്കിൽ അതിനെ കൊല്ലാനൊക്കെ ശ്രമിക്കും പക്ഷെ അതിന് നിൽക്കാതെ പെട്ടെന്നവരെ ആശുപത്രിയിലെത്തിക്കുകയും കടിച്ച പാമ്പ് ഏതാണെന്ന് അവിടുന്ന് സ്ഥിരീക ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർപ്പാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വിഷയം വളരെയധികം ശ്ര
അതെ അതെ അതെ അതെ ഞമ്മ ഒരുപാട് സംസാരിക്കാള്ള വിഷയാണ് ഇപ്പൊച്ചാല് നമ്മൾ ഇതില് ഇപ്പോ ഏറ്റവും വലിയ കാര്യച്ചാ നമ്മള് കൃത്യമായിട്ട് ശ്രദ്ധ പുലർത്താന്നുള്ള തന്നെ ഏറ്റവും പറയാള്ളത് നമ്മളിപ്പോ എവടെ പോവാണെലും ചെരുപ്പ്ധരിക്കുമ്പോ അല്ലെങ്കി നമ്മള് വാഹനം എടുക്കുമ്പോ അതൊക്കെ നമ്മള് വളരെ കൃത്യതോട് നിരീക്ഷിച്ചിട്ട് മാത്രം എടുക്ക. ചെരിപ്പൊക്ക ഒന്ന് കൊട്ടീട്ട് എടുക്കാ ചെലപ്പോ അതിനുള്ളിലൊക്കെ പാമ്പുണ്ടേൽ കടിക്കും. പിന്നെ ഇതില് ഏറ്റവും അവസാനം പറയാണെങ്കിൽ ഇത്തരം പാമ്പുകളുമായിട്ട് ഇടപയകുമ്പോ അവരെ പേടി പിക്കുമ്പോഴ പൊതുവെ പാമ്പുകള് കടിക്കാന്നതാ അപ്പൊ ഇത്തരം പാമ്പുകളുമായിട്ട് കാണുമ്പോ അവരെ പേടിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ കടന്ന് പോകാണെങ്കി ഒര് ബുദ്ധിമുട്ടുണ്ടാവുല്ല. എന്തായാലും നമുക്കെന്താ ഒരുപാട് സംസാരിക്ക ക്കാള്ളതൊള്ളൂ ഒരുപാട് സമയം പിന്നിം കിട്ടും അപ്പോ ആ സമയത്തൊക്കെ നമുക്ക് എന്താവാ ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടമ്മക്ക് സം സാരിക്കാം ഇപ്പ നമുക്ക് എന്താവാ അവസാനിപ്പിക്കാം.
ആഹ് ശരി
എന്നാ ശരി ശരി ശരി